ഹലോ
ഹലോ
എന്തൊക്കെണ്ട് വിശേഷങ്ങള്
സുഖമാണ് എന്തൊക്കെയാ നിങ്ങളെ വിശേഷങ്ങള്
മ് നല്ല വിശേഷങ്ങൾ വെക്കേഷനൊക്കെണേല്ലോ ഇന്നലൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ ല്ലേ കൊറേ കാലത്തിന് ശേഷം നല്ലൊരു മ അതിന്റെ മുന്നൊരു ദിവസം കൂടി മഴ പെയിതിട്ട്ണ്ടായിനി അന്ന് ഇന്നലത്തത്ര മഴ പെയ്തിട്ടില്ല നിങ്ങളെ നാട്ടില് മഴ പെയിതിട്ട്ണ്ടായിനിയോ
ഉം മഴ ആ ഇന്നലെ പെയ്തിരിന്നു ഇന്ന് കൊറച്ച് ചൂടിന് ഏഹ് കൊറവ്ണ്ട്
നല്ല വെയിലെറിക്ക്ണിണ്ട് പിന്നെ ഇന്നലെ മക്കളൊക്കെ മഴത്ത് മഴ തൊടങ്ങിയ മൊതല് കയ്യിണത് വെരെ മഴേത്ത് കുളിക്കേനി, മഴ കഴിഞ്ഞപ്പഴാണ് ഓല് അകത്തേക്ക് കേറിയത്. ഇത്രക്കും നല്ല അടിപൊളിയായിട്ട് ഇന്നലെ മഴ പെയ്തത് നല്ല രാത്രി ഒക്കെ കെടന്നൊറങ്ങാനൊ
ആ ആ നിങ്ങളെ വലിയ കുട്ടി എറങ്ങിയിരുന്നു ഉം
ആഹ് എല്ലാരും മക്കളെല്ലാരും പൊറത്തെനി ഇന്നലെ ഫുള്ള് പൊറത്തെനി മഴ മഴ പെയ്യല് തുടങ്ങിപ്പ മൊതല് ഇത് ഇന്നലേ കഴിയണ വെരെ പൊറത്തേനി
ഉം പിന്നെന്തൊക്കെ
മഴല്ലെ മക്കൾക്കിന്ന് സ്കൂളില്ലാതെങ്ങനെ വീട്ടിലിരിക്കല്ലേ അപ്പോ ചൂട് എടുത്തിട്ടിങ്ങനെ പൊറത്തിറങ്ങാൻ കഴിയാതെ ഇരിക്കേനി, മഴ ഇങ്ങട് പെയ്തപ്പോ വല്ലാത്തൊരു ആശ്വാസാ ആശ്വാസായി അറിയാ. കേൾക്ക്‌ണില്ലേ
ക്ലിയ ക്ലിയർ ഇല്ലല്ലോ നിങ്ങടെ ശബ്ദം
ക്ലിയറുള്ള സ്ഥലത്തിക്ക്‌ ഇരിക്കി ഇന്നാലല്ലേ ക്ലിയർ ആവൊള്ളൂ
ആ ക്ലിയറില്ല കേക്കുന്ന്ണ്ട്പ്പോ
ആ പിന്നെന്താ അങ്ങനെ മഴ പെയ് ഹ് നല്ല മയാന്ന് പറിം മയ മഴക്ക്‌ എല്ലാരും പ്രാർത്തിക്കെനി എന്തൊരു ചൂടാണ് എല്ലാ ജന്തുജാലങ്ങ ക്കും വെള്ളം കിട്ടാതെ ഒരുപാട് ആളുകൾ വെള്ളല്ലാതെ ഏ ള്ള സ്ഥലക്കെ ണ്ടാവലേ അ ന്ന് ഇന്നൽത്തെ മഴ പിന്നെ പാമ്പുകളൊക്കെ പൊറത്ത്റങ്ങാണല്ലോ മാളത്തിന്റെ ള്ള്ന്നൊക്കെ പൊറ് പൊറത്ത്റങ്ങിയാല് പാമ്പ് വെയില് ഇങ്ങൻ
പാമ്പ് ആ പാമ്പ്വ്ടെ ഇന്റെ വീടിന്റെ അടുത്തുള്ളൊരു കു ട്ടീനെ പാമ്പ് കൊത്തീനി
പാമ്പ് കടിച്ചോ എന്റെ വീട്ടിന്റടുത്തും എ എന്റെ വീടിന്റെ അടുത്തൊരു കുട്ടിക്ക് പാ ചെറിയ രണ്ട് വയസ്സായ കുട്ടിക്ക് പാമ്പ് കടിച്ച്
ആ ഇന്റെ വീടിന്റട്ത്ത് രണ്ട് വയസ്സായ കുട്ടിക്ക്
ഏ ആ കുട്ടി രക്ഷപ്പെട്ടോ
ആ രഷ് പ്പെട്ടിട്ടില്ല മര്ച്ച്
എപ്പോ മരിച്ചിട്ട് ല്ല ഞങ്ങളെ വീടിന്റെട്
ഇന്നാവിട്ത്തെ മരിച്ചീണ്ടാവൂല
രഷപ്പെട് ഞങ്ങളെ വീട്ന്റെട്ത്ത്ള്ള കുട്ടി രക്ഷപ്പെട്ടു എല്ലാരോട പ്രാർത്ഥനോണ്ട് രക്ഷപ്പെ
പിന്നെന്തൊക്കെയാണ് വർത്താനം
ആ അതൊക്കെ തന്നെ വർത്താനം മഴല്ലാഞ്ഞിട്ട് ബുദ്ധിമുട്ടായി വെയിലറച്ച് ട്ട് പക്ഷെ മ്മള് തേങ്ങൊക്കെ ഒണക്കാനൊക്കെ ഇട്ടിന്ട്ടോ ന്നാലും വേണ്ടീല്ല മഴ പെയ്തോട്ടേന്ന് വിചാര്ച്ചു കാരണം ഏ മഴ പെയ്യ്മ്പളല്ലേ വെള്ളണ്ടാവുള്ളൂ വെയിലിലൊക്കെ ഒരു ശമനണ്ടാവുള്ളൂ ചൂടത്ത്
ആ ശരിക്ക് കേക്ക്ന്നില്ല ക്ലിയറാവണി
എ എത്ര എത്ര ആൾക്കാരാണ് പുറത്ത് പോയി ജോലി ചെയ്യ്ണ ആൾക്കാരൊക്കെ ഓലൊക്കെ വെയ്ല് കൊണ്ടിട്ട് തളര്ല്ലേ. എത്ര എത്ര ആൾക്കാര് മരണപ്പെട്ടു ചൂട് കാരണം. പിന്നെ ഒരുപാട് കുട്ട്യാളെ പാമ്പ് കടിച്ചു ചൂട് കാരണം പാമ്പ് കടിച്ച് കുറേ കുട്ട്യാള് മരണപ്പെട്ടു. കുറേ ആളുകൾക്ക് പാമ്പ് കടി ഏറ്റു. ഹ്
പിന്നെ എന്തേണ് നിങ്ങള് ഫുഡൊക്കെ കഴിച്ചോ?
ഓഹ് വിഷയം നമ്മടെ മയനെ കുറിച്ച്ന്നെ ഏ പ ഇനിയിപ്പോ മഴക്കാലമായിട്ട് ല്ലങ്കില് ചിലപ്പോ മ ണെങ്കില് ഈ വെയിലർച്ചേനൊക്കെ നല്ല മഴ പെയ്യാൻ സാധ്യതണ്ട്ട്ടോ കൊറ ക്ഷെ ഒരു മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മായണ്ടാവുല്ലോ മെയ്യായ്ല്ലേ ഏ ഏ അടുത്ത മാസം മുതൽ നല്ല മ പൊരിഞ്ഞമയ യ് ക്കാരം
ഉം പിന്നെ എന്തേ
അപ്പോഴു ഈ പാമ്പുക്കളെ പേടി തന്നെ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അകത്ത്കേറും ഇ പ്പ തണുപിട്ടാൻ വേണ്ടിട്ട അകത്തെക്ക്കേയറുന്നപോലെ ചൂട്
പക്ഷെ ഇപ്പം മഴ പെയ്തൊണ്ട് ഇപ്പം മഴ പെയ്തോണ്ട് ചൂട്ക്കേ കുറവുണ്ടാവും
പക്ഷെ മഴ പെയ്തൊരു ചൂടായാലും പിറ്റേത് രാവിലെ അത്രപ്പ നല്ല മഴ പിന്നും പെയ്യാണല്ലോ നല്ലോണം മഴ പെയ്യ വെയില് അടിക്കുവയാണ് അപ്പൊ മഴ പെയതൊന്ന് അറിയില്ല പിന്ന ചൂട് അകത്തന്ന ഇരിക്കാം എന്നാലും കുറച്ചക്കെ ചൂടിനൊരു ആശ്
ചൂ സൂര്യന ഒന്നും കൂടി ശക്തആയേക്കുവ
ആ ശക്തയിക്ക
പിന്നന്താണ് വീട്ടിലേക് രുന്നാരൊക്കെ വരുണ്ട് ഇപ്പോ
ഇല്ല വിരുന്നാരൊന്നും വരുത്തില്ല തോണന്ന് അതെ നിങ്ങളെ വീട്ടിലേക്ക് ആർക്ക പറ്റ ഇല്ലത്
ആ.. അതിന്റെ ഇമ്മച്ചിന്റെ ചെറിയ അന്ഞ്ചത്തി ആപ്പാപ്പാണ്
വരുന്നുണ്ടോ ഏ ഞങ്ങളിപ്പ ഞാന് ആ വരുന്നന്ന് ഞങ്ങ ഞങ്ങള് വീട്ടില് ആ വരുന്നുണ്ടെന്ന് എനിക്കറിയൂല്ല പിന്ന വരുണ്ടോ ആരെങ്കിലൊക്ക ഞങ്ങളുടെ വീട്ടിൽ വരുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഇനി അറിയി ചോദിച്ചോക്കണം മോളോട് ചോദിച്ചോക്കണം
ആഹ്
വരുന്നുണ്ടാവോ ഇല്ലയേന്നൊക്ക
പിന്നെന്താ കേക്കുന്നില്ലല്ലോ
ക്കണില്ലേ
ആ ഇ ഇപ്പ കേക്കുന്നുണ്ട്
ഏ സ്പീക്കറിന്റെ പ്രശ്നയ്ക്കാരം പിന്നെന്താ അങ്ങനെ മയ തന്നെയാണ് ഇന്നും മയ വരുന്നുണ്ട് മന്നും മയന്റെ കാറൊന്നും കാണണില്ലന്നും മയ പെയ്യൂലന്ന തോന്നണത് ഇന്നലക്കെ ഈ നേര ആയപ്പോത്തന് മയ പെയ്യല് തൊടങ്ങിട്ടുണ്ടായിനി ഈ നേരെ വൈകുന്നേരം നാലുമണിയൊക്കെ ആയപ്പത്തിന് മയ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിന് ഇന്ന് മഴ എന്നാലും നല്ല വെയില് തന്നെയാണ് ഇപ്പൊ വല്ലാത്ത ദിവസം തന്ന പത്തിരുപത് ദിവസത്തിന്റെ ഉള്ളിലൊക്കെ മയ നല്ലണം പെയ്യാനും സാധ്യതയൊക്കെ ഇസ്കൂളിലേക്ക് പോണ സമയത്ത് പെരും മഴ പെയ്യണസ സമയത്തൊക്കെ ഏ സ് ക്കൂൾന്ന് ഉച്ചക്ക് ചോറ് വെഴിച്ചാനൊക്കെ വി അടുത്ത് തന്നെ സ്കൂള് ഒരുപാട് ദൂരൊന്നുല്ല പക്ഷ
ഉം സ് നിങ്ങളെ സ്കൂൾ എവിടെയായിരുന്നു
ഞങ്ങള വീടിന്റെ ഒരു അര കിലോമീറ്റർ അപ്പുറത്ത് അതിപ്പോ ആര് അന്ന് കൊറച്ച നേര അഞ്ഞൂറ് കിലോമീറ്റർ അര കിലോമീറ്റർ അപ്പുറത്ത് നൂറ് മീറ്റർ അല്ല ഒരു കിലോമീറ്റർ ഇല്ല അര കിലോമീറ്റർ അപ്പുറത്ത് ആ സ് സ്കൂള അപ്പൊ ഞങ്ങള് നടന്ന് പോലും വരിലൊക്കെേ ന്നെ പക്ഷെ നല്ല മ്മ് പോരാനും വരാനും പോവാനൊക്കെ പറ്റിയ സ്ഥലത്താണ് സ്കൂള് അതുകൊണ്ട് എന്താച്ചാല് ഹലോ ഹലോ കേൾക്കണില്ലല്ലോ